ഹലോ ഹലോ കേക്കുന്നാടി
എന്തോടി
കേക്കുന്നാ
ആഹ് കേക്കുന്നുണ്ട് അതെന്താണ എന്താ ഫ്രഷ് ചെയ്തപ്പം വന്ന പക്ഷെ
മണ്ടാതിരിരിക്കണം പിന്നെ വേറെന്താണ്ട് ജോലി എനിക്കതാ ഇവിടെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോണമായിരുനേടി മ ഇങ്ങോട്ടുംട്ട
എന്താപറ്റി
അവക്ക് രണ്ട മൂന്ന് ദിവസംണ്ട് ചെവി വേദാന അങ്ങനെ ഇന്നിപ്പോ കൊണ്ടുപോയി ചാൻസ് മറ്റേ സ്കൂൾ ഉണ്ടായത് കൊണ്ട് പിന്നെ കാണിക്കാൻ പറ്റിയില്ല അന ഇന്നൊണ്ട് കാണി ആ അപ്പഴ പറഞ്ഞ ഇതേപോലെ അഴക്കൊണ്ട് രണ്ടു ദിവസം മരുന്ന് ഒഴിച്ചിട്ട് ഇനിക്ക് ബുധനായിട്ട് കൊണ്ട് ചെല്ലാം
അന്നൊക്കെ പറയാത് ബഡ്സറ്റ് എടുത്ത് അകത്തോട്ട് പോവും മറ്റേ അവിടെ എന്താ പറ മിഷീൻ വ ട്ട എടുക്കത്തില്ലേ
ആ അതെങ്ങനെയാണ്
ഏ
അവര് മിഷ വച്ചിട്ടല്ലേ എടുക്കുന്നേ
ട്ട് കറക്ക എന്നൊക്കെ പറയും
ആ
ഇവന് മോന് കുഞ്ഞിലെ ജനന സമയത്ത ഉണ്ടായിരുന്നു അവന ഒരു ചെവി കുഞ്ഞ് കൂട്ട ആയിരുന്നു കുഞ്ഞ് ഹോളായിരുന്നു അപ്പൊ ഒ ഒരു ചെവിയുടെ ഹീറോയിങ് അവിടെ എഴുത്തന്നില്ലായിരുന്നു പിന്നെ ആ എത്ര മാസം കഴിഞ്ഞിട്ട് കൊണ്ട ചെല്ലൻ പറഞ്ഞായി രുന്നു. അങ്ങനെ കൊണ്ട ചന്നപ്പം അവര് അഴുക്ക് എടുത്തുമാറ്റി - മറ്റേ ഈ നമ്മുടെ പ്ലാസന്റെ ഈ എന്താ സംഭവങ്ങളൊക്കെ അകത്ത് കറി. കടന്നിരുന്നായിരുന്നു അന്റെ പിന്നെ ഒരു മെഷീൻ വെച്ച എടുത്ത്. അപ്പൊ കൊഴപ്പൊന്നുല്ല. ഉഉം നീ എടാ കാണിക്കുന്നേ?
ഞാൻ ഇപ്പോളമാരൊക്കെ സാധാരണ പനിയും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴ്ത്തെക്കും ഞാൻ കാണിക്കുന്ന നയേസിലിരിക്കുന്ന ഡോക്ടർ
ആഹ് ആഹ് ഹഹ് ഏയ് അമ്മു അമ്മു ഇവടെ വാ ിക്കട ഞായടിച്ചിലാ
ആഹ രായേഴ്സില് രാജേഷ് ചന്ദ്രന്ന് പറയുന്ന കുട്ടികൾടെ. അതന്നെ രാജശ് ചന്ദ്ര.
ഓ ഓ
ആ അയാലായാണ് കാണിക്കുന്നെപക്ഷെ പ്പോ ആഹ് ഇതിപ്പോ ഞാൻ ഇവിടെ അടുത്ത ഹോളിക്രോസ് ഉണ്ടല്ലേ.
ആ ഹഹ് ഹഹ്
ആ അവിടെ ഇരിക്കുന്ന ഇ, എൻ, ഡി, ആ കൊണ്ടോയി കാണിക്കുന്നേ.
ഹ ഉം അല്ല ജോലിയക്കെ കയിഞ്ഞോ?
ജോലി പിന്നെ ഉമ്മങ്ങ് ഒതുകി.. ഞാൻ പിന്നെ വന്ന് തൂക്കയൊക്കെ ചെയ്ത്ന്നെഉള്ളൂ.
ഇന്ന് രാവിലെ എഴുന്നേറ്റത്.
ആഹ ഇല്ല വെളുപ്പിന എണീച്ചില്ല. ഏഴര ആയപ്പോഴാണ് എണീറ്റത് കാരണം ഇവളെ ഒമ്പതരക്കാണ് ഇത് കൊണ്ട പോണ്ടേ?
ഉം
രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ എ ഇളയാള എവിടെ ഇരുന്നു.
ആഹ ഒറ്റക്കിഇരുന്നോളുവോ?
ഇല്ലേ ഇക്കാടെമ്മ ഉണ്ടായിരുന്നല്ലേ.
ആഹ ആാ ഇക്കാടെമ്മ.
അങ്ങനെ ആ പൊണ്ടടി.
ആ അപ്പ നിനക്ക് പകുതി സഹായങ്ങളൊക്കെ ചെയ്യൂലോ.
അൊണ്ട് അതില് ഞാൻഞ്ഞീ അത് പറഞ്ഞിില്ലായിുന്ന നിനക്ക്റിയുമ ഉ്ന്ന് വ
ആഹ കൊഴപ്പല്ലല്ല ഒരാളുടെ ഉണ്ടെങ്കി കൊഴപ്പല്ലല്ലോ സത്തയപറഞ്ഞാ അവരൊക്കെ ഇല്ലാതിരിക്കുമ്പോഴാണ് ഉണ്ട്ണ്ട്. മീൻ വെട്ടാനായാലും ചോറ് വെക്കാനായാലും അതൊക്കെ എങ്ങനെ ചെയ്തോളും. അ നമ്മളെന്താ എന്തെല തോരനൊക്കെ ഉള്ളത് അരിഞ്ഞൊക്കെ അങ്ങ് തരും. ആ അ പിന്നെ തൂക്കുന്ന തുടക്കുന്നതൊക്കെ അത് നമ്മക്കാ അത് അവർക്ക് പ്രായംന്തോറും അവർക്ക് ചെയ്യാൻൻ പാടല്ലേ?
ആഹ അത് തന്നെ ആ ഇവിടെ എങ്ങനെ ന്നെ
ആഹ
ഇപ്പാക്ക് മീൻകണ്ടിക്കും അെത പോല കറിയാക്കും പിന്നെ ചോറില്ലാ അത്രയേക്കെ പിന്നെ ചോറ്ല്ലാ
ഞാന അങ്ങനെ ഇവിടെ വന്നീന് ശേഷം മീനൊന്നുംമേടിക്കില്ലട അമ്മയുണ്ടന്നുണ്ടെങ്കി മീൻ മേടിക്ക
ഇത് ആ ഇത് പിന്നെ മപ്പൊ ജോലി മറ്റേ ബാങ്കിൽ പോണമായിരുന്നു
മ് ആ
േടായി അതിനന് ശേഷം പിന്നെ
ഹം
ഉം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പിന്നെ ഇല്ല രാവിലെ എനിറ്റിട്ട് പിന്നെ ഞാൻ കയറിയങ്ങ് റങ്ങും.
ഉം എന്താ പരിപാടിന്നുന്നു ശനിയാഴ്ചല്ലേ?
ഒരു പരിപാടിയില്ല മീകറിം പുളിയമ്ളും ചക്കയും. പിന്നെ മീൻ പൊരിച്ചത്ണ്ട് ചാളയാണ്.
ചളേണൊ? ഉം ഇവിടെയും ചാളയാ ചാളേം പുളിയും മൊളകും ചക്കയും. എന്താ അന്റെ പടിഞ്ഞനല്ലട്ട്.
ആ വരിഞ്ഞില് ആ ആ അതെന്നെ വിടെ ഇന്നലെ അങ്ങനെ തോരം വെച്ച് എല്ലാ കൂടെയിട്ട് ഇച്ചിരി നത്തോലിയും കൂട്ടിട്ട് കൊച്ചുള്ളി യെല്ലാം കൂടിട്ട് മുള്ള് കളഞ്ഞത്തോലി ആ ഈ പറഞ്ഞാള് ആ നെത്തോലി തിന്നാൻ പറ്റത്തില്ല കഴ് ത
ഏ
അവ്ടെ അവ്ടെ കളയത്തില്ലേ?
കേട്ടില്ല.
അവ്ടെ കളയത്തില്ലല്ലേ?
എന്തുവാ മുള്ളാ ഇല്ലല്ലല്ല കളയത്തില്ല. വ്ടെ പുള്ളേരങ്ങനെ കഴിക്കത്തില്ലെടീ.
ആ അങ്ങനെ അല്ലെടീ മുള്ള് അല്ല മുള്ള്കളഞ്ഞാ കൊഴപ്പുല്ലല്ലേ?
അല്ല കൊഴപ് പ്പല്ല ചെലപ്പോ ഞാഎട്ത്ത് മുള്ള് കളഞ്ഞിട്ട് അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കും. ഉം
ഇപ്പവ്ള്മാർക്ക് കൊച്ചില് മറ്റേ ഈ കൊച്ചുള്ളിയും ഈ നത്തലും മുള്ള് കളഞ്ഞ് ട്ടെ കുഞ്ഞൊരുവത്തിന്ന് ആ ന്ന് തോല് കൊച്ചുള്ളിയും തക്കാളി യൊക്കെയിട്ട് ഇങ്ങനെ വറ്റിച്ച പോലെ. അയ് ക്കൊരു കറീടെ രൂപത്തില്. അതാവുമ്പോ ആ മീനും പിന്നെ ആ മീന്റെ ആ മണവും ആ കറിക്കകത്ത് കാണൊല്ലേ ആ ഒരിത്.
പ്പ ങ്ങനെ ചോറ് കൊടുക്ക.
പ്പഴേ ഒന്നും വല്ല്യ താല്പര്യല്ല ഇച്ചിരി മോര്ണ്ടങ്കി പിന്നത് മതി
ആവൊ ഇവടെ കൂട്ട മീ ഇവള് മാര് മോരോളിച്ചു. പറ.
മോരോ പരിപ്പൊക്കെണ്ടെങ്കി പിന്നതും കൂട്ടി തിന്നോളും.
ന്നോ
ഉം പിന്നെ വേറെനാഉണ്ട്?
പിന്നെ വേറെന്താണ്ട് അവിടെല്ലാം ഒരുങ്ങിയാ? ഇല്ലെടീ. വെയ്ലുണ്ട് ന്നല്ല ചൂടൂണ്ട്.
ഉം നല്ല വെയ്ലുണ്ട്. അവ്ടെ തുണിയെല്ലാം പടക്കി ഇട്ടിട്ടുണ്ട് ഞാൻ.
ആ അപ്പ രണ്ടുന്നുസോണ്ട് ന്നല്ലതുണ്ട്.
പിന്നെ വേറെന്താണ്? നീ വേറെ വല്ലത്തിലും നോക്കുന്നുണ്ടോ? പോയി പോയ്‌ കൊറച്ചേരായതെള്ളൂ അങ്ങൊട്ടെടഞ്ഞിട്ട്.
ന്ന് വർക്കുണ്ടാ അങ്ങനെ?
വർക്കല്ലേ നമ്മള് സോളാറിന്റൊരു പ്ലാനിങ്ണ്ട് അപ്പം അതിന്റാവശ്യത്തിനായി
വ്ടെ വെച്ച്.
വെച്ച
ആ ഇവ്ടുണ്ട്.
ആ എവടേ കൊറേ നാള് കൊണ്ടേ വിജാരിക്കുന്നു. അപ്പൊ അതിന് എന്താ ലോണിന്റെ എന്താ ലോണ്. ഇങ്ങനെല്ലാം എടുത്താല് ഇയമ്മയ്ട്ടെടുത്താ അതങ്ങനങ്ങടഞ്ഞു പോയ്‌ക്കോളും.
ആ വ്ടെ ങ്ങനെടുത്തത്. ഞങ്ങക്കെല്ലാം കൂടെ രണ്ടര
ആഹ ആ ഇവിടെ രണ്ടാവുന്ന് പറയുന്നേട്ട് രൻ രണ്ടായിട്ട് ഇൻവേർട്ട്റിനങ്ങാണ്ട് പ്രത്യേകന്നോ അതോ രണ്ടായ്ട്ടങ്ങാണ്ട് വെക്കാനാ എങ്ങനെയുണ്ട്രി ഉപയോഗിച്ചിട്ടൊക്കെ
കൊഴപ്പുല്ലടി ഇപ്പ മുന്നൂറ്റി സംതിങ്ങൊക്കെ വരുത്തുള്ളൂ നമുക്ക് മൂന്ന് റൂമില് എ സി ഉണ്ട് ആ അത് എടി പെണ്ണെ നൂറ്റി സംതിങ്ങേ വരത്തോളൂ
ആഹ അങ്ങനെ വരു
ആ ആ അങ്ങനൊവരുത്തുള്ളൂ ഇവടെ മൂന്ന് റൂമില് എ സി ഉണ്ട് അതില് രണ്ട് റൂമില് എപ്പഴും ഇടും പിള്ളേരെ റൂമിലും എന്നും ഇടും ഞങ്ങളെ റൂമിലും ഇടും ഉമ്മായുടെ റൂമില ഉള്ള പിന്നെ ഉമ്മ അങ്ങനെ ഇടാത്ത
ആഹ് ആഹ് അങ്ങനെ ഒരു പ്ലാനിങ്ങിന് പോ പോയേക്കുന്നു കൊറേ നാള് കൊണ്ട് വിചാരിക്കുന്നു
ആ ആഹ് നല്ലതാ ഇനി ഇനിയ അങ്ങോട്ടൊക്കെ അതൊക്കെ തന്നെ നല്ലത്
ആഹ് അത് തന്നെ ഇവിടങ്ങളിൽ എനിക്കുതോന്നുന്നു മിക്കഉള്ള എല്ലാ വീട്ടിലും ഉണ്ട് ഞങ്ങളുടെ ഈ ഏരിയയില് ഇവിടെ വെക്കണ്ടാ എന്നും പറഞ്ഞിരുന്നതാ പിന്നെ
ഉം അതന്നെ നല്ലതാ ഇനി അങ്ങോട്ടൊക്കെ ഉള്ള ഇത് വരുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് വരുമ്പോ ഇത് കിട്ടാനും പാടാന്ന് പറയും
ആഹ്
ആഹ് അങ്ങനെയും പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞകട ഇലക്ട്രിസിറ്റിയിലും
ആഹ് അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും സംവിധാനം വരും അത്ര തന്നെ ഇപ്പൊ ഈ സോളാർ വന്നില്ലേ അതുപോലെ വേറെ എന്തെങ്കിലും വരും അപ്പൊ ഈ സോളാറങ്ങ് സോൾഡ് ആകും
അതാ കണ്ടുപിടിത്തങ്ങൾ നടന്നു കൊണ്ടിരിക്കുവല്ലേ
ഉം നമ്മളെന്തെിലും ഒന്നുകൂടെ കണ്ടുപിടിക്കണം പിന്നെ ഉം പിന്നെ വേറെന്തുണ്ട് നീ പേൻ നോക്കി
എവിടാ നോക്കിക്കൊണ്ടിരിക്കുവാ ഒണ്ട്ടി രണ്ടുപേരെ തലയിലും ഉണ്ട് താരനില്ല പേനുമുണ്ട് ഈരുമുണ്ട് അപ്പൊ
ആ ഷാംപൂട്ടാ മതി
ഏതാടി മറ്റേ ഇല്ലാതെ പരസ്യത്തിൽ കാണിക്കുന്നന്നോ
അല്ല ഞാൻനിനക്കയയ്ച് തരാം നീ അത് മേടിച്ചിട്ടുണ്ടോയെന്നു നോ ഞാൻ ഇവളടെ മോളുടെ തലയില് താരന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് പോനുണ്ടായിരുന്നു ഈ സ്കൂളിൽ പോകുന്നൊക്കെ സമയത്ത് ആദ്യം യു കെ ജിയില് അങ്ങനെ ഒരു ഷാമ്പൂ ഇട്ടപ്പോഴത്തേക്ക് അത് രണ്ടാഴ്ച ഒരാഴ്ച ഒരു ദിവസം അങ്ങ് രണ്ട് മൂന്നാഴ് മണതി അ അപ്പൊ അതെല്ലാം അങ് മാറി താരനും മാറി പേന ഇപ്പൊ അങ്ങനെൊന്നുമ ഇല്ല വലപ്പോഴു. ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അത് അതിന്റെ ഫോട്ടോ അയ്ച്ചു തരാം നിനക്കു
ആ മറക്കല്ലേ ഉണ്ടെടി രണ്ടു പേര് തലയിയിലുമുണ്ട് അതില് ഈ ഇളയാളുടെ തലേലെന്ന് വെച്ചാൽ മുടിയിലെ ആഹ് നല്ല ഈരെർക്കണ
ഉം ഹം
ആഹ് അയിന്റ ഉ
ഉം നിളെ നീങ്ങള് പഠിക്കാൻ വല്ല തീരുമാനംവല്ലോം ഉണ്ടോ
ആര് ഞാനാ എന്റെ കാര്യം ശരിയാ നോക്ക്ന്ന് ഇത്രേം നാളും നോക്കാത്തെ
ഹ എന്തെങ്കിലും ഒക്കെയിട്ട് ജോലി നോ ജോലി നോക്കണം വേണ്ട് പക്ഷെ ഇ ജോലി ഹ്നമുക്ക് കിട്ടുന്ന നമ്മുടേതായ എന്തെങ്കിലും കിട്ടണ്ടേ
ആ താണ് നി ഡിഗ്രി പാസായിട്ട് ഇല്ലേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ആ പിന്നെ ഒന്നിനും പോയില്ലേല്ലേ
പിന്നെ ഞാൻ മറ്റേ ഇത് എന്തുവാ ഇതൊക്കെ പഠിച്ചരുന്നു കമ്പ്യൂട്ടറൈസഡെ അക്കൗണ്ടിങ് ടാലി
അതൊക്കെ പഠിച്ചു അപ്പൊ പിന്നെല്ലങ്കി ഏതെങ്കിലും ഒര് ഷോപ്പിലോട്ട അങ്ങനെയൊക്കെ വി അങ്ങനെ നോക്കാണ്ട്
അതിന്ന എക്സ്പീരിയൻസ് വണ്ടോട്ടെ മിക്ക അടുത്ത് എല്ലാം എന്നച്ചാ ല്ലും കുഞ്ഞു കടയതേ കേറണം കുഞ്ഞുഞ് കടയുകാണെങ്കിൽ നമുക്ക്ത്ര എക്സ്പീരിയൻസ് വേണ്ട. പക്ഷെ നമുക്ക് ഇച്ചിരുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് നോക്കണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം അവര്ക്ക് ഉം ഇപ്പം പിന്നെ നമ്മള് പഠിച്ചത് ടാലി ടാലി മറ്റേ ടാക്സ് സംവിധാനങ്ങളായിരുന്നു. നമ്മള സമയത്ത് ഇപ്പം ജി എ സ്ടി ആക്കില്ലേ
ആ ആ ക്ക
അതുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്തെങ്കിലും നോക്ക
പക്ഷെ അന്നേ കേറിട്ടുണ്ടായി കൊഴപ്പൂില്ലായിരു നമ്മള ആ
ഇതൊക്കെ ആവുമ്പം പുറത്തൊക്കെ ഓരോരുത്തരൊക്കെ ആയിട്ട് കമ്പനിയക്ക ഉള്ളവരല്ലേ അപ്പൊ ഈ കൊച്ചുങ്ങളടെ ഇതുകൊണ്ടാണ ഒന്നും നോക്കാത്തത്. കണ്ണ് തെറ്റാ അടിയാടെ കണ്ണ തെറ്റി രണ്ടെണ്ണാം കൂടെ അടിയാം ചില സമയത്ത് ഭയങ്കര കെട്ടിപ്പെടുതം ഉമ്മ വെക്കലും സമയ ആവുമ്പോഴേ നമുക്ക് ഭ്രാന്താ രും സ്വസ്ഥതായിട്ടൊന്നന്ന് ബാത്റൂമിൽ പോലും ഇരിക്കാൻ പറ്റത്തില്ല
ആ ഇവിടെ രാവിലെ ഉറക്കം എനിറ്റപ്പാ തൊട്ട് ഉറങ്ങുന്നത് വരെ ആ ഉറങ്ങി പോകുന്നത് വരെ അത് ത ഞാനാണ ഒരുക്കെ ഞാൻ പറയയും ചെയ്യ ഇതയൊക്കെ വായില് സെല്ലോട്ട പൊട്ടിച്ചിട്ട് ഇവിടെ നിർത്താൻ പറ്റത്തോ ആ രീതിയില മ ദേഷ്യം വര് നമ്മുക്കെ ഭ്രാന്ത് ചിലപ്പോ ഉറക്കത്തി എണീക്കൂ പഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടൻ തൊഴി കൊടുത്തട്ടായിരിക്ക നീ അതി എന്റെ കലി ലോട്ട് ഇരുന്നത് എന്നും പറഞ്ഞട്ടൊക്കെ ചവിട്ട്
ആ പിന്നെ പിന്നെന്താണ് നളേ അവധിയില്ലേ നാളെന്താണ് ഇനി പ്ലാനി എന്താ ട്രാവലിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ
ഓ ഇല്ലടി ഉം എടി വിളിക്കാവേ
ക്ക പറഞ്ഞ മതിന്
ആ ശരിടി
ഒക്കെ ടി